ലോ ആഹ് ആ കേൾക്ക്ണ്ട് നല്ലസുഖം തന്ന അന്റെ വിശേഷങ്ങൾ എന്ന
ഉം എന്താ പരിവാടി വൈകുന്നേര ചായൊക്കെ കുടിച്ചിരിക്കാണോ
അതെ വൈകുന്നേരത്തെ ചാ എല്ലം കഴിഞ്ഞ് ങ്ങനെ ഇരിക്യാണ് പിന്നെ ചായക്ക്ങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ണ്ടാക്കിയിട്ടൊന്നൂല്യ വീട്ടല് ബേക്കറിയന്നെണ് ബിസ്ക്കറ്റ് എട ക്കടറെ ഉണ്ടാക്കും ഇന്ന്പ്പ ഒന്നും ആക്കിയിട്ടില്ല
ഉം ഉം മക്കളൊക്കെ എത്തിയോ സ്കൂള്ട്ട്
ആഹ് എല്ലാരും വീട്ടിൽ എത്തി
ഉം പിന്നെ എത്രള്ണ്ട്
രണ്ടാള്
ഉം വല്ല്യ കുട്ട്യോളാ
ആഹ് അടഞ്ഞ് എന്താണ്
ഉം ഉം പിന്നെ രാത്രിക്ക് ള്ള ഫുഡോക്കെ ആയോ
രാത്രികക്ക് ഭക്ഷണം ഉച്ചക്ക ന്നാക് ന്ന് ണ്ട് പിന്നെ പോരായ് കൊറച്ച് ചപ്പാത്തി ണ്ടാക്കാണ രാത്രി പിന്നെ ചോറ് ആക്കി
ആഹ് ആര് നിങ്ങളൊക്കെ ചപ്പാത്തി യാ ന്നല്
അല്ല അങ്ങനെല്ല. ഭക്ഷണം ചോറ് കൊറവാണെങ്കിൽ അന്നേരം കുറച്ച് ചപ്പാത്തിണ്ടാക്കും.
ചപ്പാത്തിക്കെ ആവുമ്പോ നല്ല ഐക്ക് നല്ല ഐക്ക് പറ്റി ഒര് കറിം വേണല്ലേ
ആഹ് അതെ അന്നേരം പിന്നെ എന്തെങ്കിലും മുട്ടക്കറി അങ്ങെന്തെങ്കിലും മാക്ക
പച്ചക്കറിന്നും ചപ്പാത്തിക്ക് പറ്റൂലല്ലോ.
ആഹ പിം
വേറെ എന്താ എന്താ എന്താ വർക്ക്യ്യണ്ടോ എന്താ പരിപാടി
ഇല്ല വർക്കും ചെയ്യുന്നൊന്നുല്ല
ഉം ഉം ആയ്ശരി എത്രാം ക്ലാസ്സില മക്കളൊക്കെ
മക്കളൊരാള് ആഹ് നാലിലും ഒരാള് ഏയിലും
ആഹ് ആഹ് എങ്ങനെ മക്കള പഠനൊക്കെ
പഠനം കൊഴപ്പില്ല അങ്ങനെ പോന്നുണ്ട് എല്ലരും അത്ല്ല പോരായു ഇല്ല അങ്ങനെ അത്യാവശ്യത്തിന് മാ..
ഉം ഉം ആഹ്ശരി ഗവൺമെന്റ് സ്കൂളിലല്ലേ അതോ ഇംഗ്ലീഷ് മീഡിയോ
എല്ല ഗവർൺമെന്റ് സ്കൂള്
ആഹ്
ഉം
ആഹ്ശരി
ഹസ്ബൻന്റോ നാട്ടിലില്ലേ
ആഹ് എന്ന
ഉം ഉം പിന്നെ
ഉം വെറെന്നും വീട്ടിലും ഭക്ഷണം ക്കെ രാത്രികക്ക് വേറെ ആക്കലാണോ
ആഹ് ഇപ്പൊ കൊറച്ചിസയിട്ട് അങ്ങനെ ചെയ്യല രാത്രി എന്തെങ്കിലും.. അപ്പ ഇതെമാതിരി ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശ ഗോതമ്പിന്റെ ദോശക്കെ ണ്ടാക്കും
ഉം എന്താ ഷുഖർ അങ്ങ എന്താ ഉള്ള പ്രശ് ബുദ്ധിമുട്ടുണ്ടോ
ഷുഗറൊന്നുംല്ല അങ്ങനെയാണ് അങ്ങനെരു ആക്കാനൊരു പൂതി അപ്പൊ അങ്ങനെണ് ചെയ്തു എന്നും ചോറ്ന്നെ കഴക്കുമ്പോ ഒരു മടുപ്പാണ്
ഉം
അപ്പ പിന്നെ അങ്ങനെ ആക്കാന്ന് വിചാരിച്ചു
നല്ലതും അങ്ങന് തന്നണ് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും മാറ്റി എന്നിട്ടും നേർത്തെ കഴിക്യാ.
ചോറ് ഒന്ന് ഒഴിവാക്കണല്ലേ നല്ലേ
മ് ഇപ്പൊ കറിയും ചപ്പാത്തിയൊക്കെ ഇണ്ടാക്കിട്ട് വേണം.
ആഹ് നേരത്തെ നോക്കി വെക്കുംല്ലേ
ഉം ഞ ഒരാ ഒരു പണിയാണ് എന്നാലും പിന്നെ മക്കളെ പഠിപ്പിക്കാനായിട്ടിരിക്കാനൊന്നും ടൈം കിട്ടൂല ഇത്ണ്ടാക്കണ സമയം
മ് അത് ശരിയാണ് ആഹ്
പിന്നെ വേറാരൊക്കെയാ വീട്ടിലുള്ളേ?
വീട്ടില് പിന്നെ ഉം ഉമ്മയും ഉമ്മ ഇണ്ട്
ഉം ഉം ആ ശരി അപ്പോ മ മക്കളക്കക്കെ ചോറ് കൊണ്ടോണോ രാവിലെ പോമ്പോ
ആഹ് രാവിലെ കൊടുത്തേക്കലാണ്
ഉം അതൊണ്ട് ചോറോക്കും ക ആ ആവൂലേ
ഉം
പണിയൊക്കെ നേരത്തെ കയിയുവായിരിക്കുല്ലേ
ന്ന ആഹ്
പിന്നെ ഫ്രീ ടൈമാണല്ലോ
ഉം ഉം
പിന്നെ വേറെ എന്തൊക്കെയ വെക്കേഷൻ ഉം എന്നാ ശരി
ആഹ് ശരി ഓക്കെ